ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടടാ?
യെസ് കേൾക്കാം പറഞ്ഞോ
എന്തല്ല വിശേഷോ
നല്ല വിശേഷ അവിടെയോ
ആഹ് നല്ല വിശേഷം മഴണ്ടാ
മ് രാവിലെ തുടങ്ങി നല്ല മഴയാ ഇപ്പൊ കൊറച്ച് അതെ
ആഹ് ഇന്ന് ഇവിടെ പെയ്തിട്ടില്ല നല്ല വെയിലാ
ആഹ് ഇവിടെ നല്ല മഴരുന്നു ഇപ്പ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇണ്ട് മഴണ്ട്
മഴ ഇണ്ടല്ല പക്ഷെ ഇന്ന് പെയ്തിട്ടേ ഇല്ല നല്ല വെയിലാണ്ടോണ്ട് നല്ലൊരു സന്തോഷണ്ട്
മ് ഞങ്ങക്ക് കാണുമെന്ന് തോന്നള
അതെല്ലേ ആഹ് ആ വേറെന്ത് ഭക്ഷണം കഴിഞാ
ആഹ് കഴിച്ചു കഴിച്ചു അവിടെയോ
ആ കഴിച്ചു രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഉച്ചക്കല്ലേ പണിയെല്ലാം കഴിഞ്ഞോ
ആ കഴിഞ്ഞു അവിടെയോ
ആ കഴിഞ്ഞ് പണി ഇങ്ങനെ ഒതുങ്ങി വരുന്നു കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടില്ല കഴിച്ചത് ദോശ
എനിക്കും ദോശയാ സാമ്പാറും
സാമ്പാറല്ല കറി ഗ്രീൻ പീസ്‌കറി
ആ അതാ പറഞ്ഞത് ദോശയും സമ്പാറായിരുന്നു ഞങ്ങക്ക്
ആ നമുക്ക് ഗ്രീൻപീസ് കറിയും ദോശയും
ആ
ഉം വേറെന്താ ഉച്ചക്കത്ത പണി ഇല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ് വരുന്നു ഉം നിന്റത് കയിഞ്ഞോ കഴിഞ്ഞ ഓ ആ രാവിലെ
സമാധാനം ആ അത്യാവശ്യം നേരത്തെ കയിയോല്ലോ എല്ലാരും പോണത് കാരണെ ഭക്ഷണൊക്കെ കൊണ്ടു പോണല്ലോ അപ്പൊ അത് കാരണം രാവിലെ തന്നെ കറിയൊക്കെ ആവും ചോറാവും
അങ്ങനെ ആവുന്ന സമയത്ത് നമ്മള പെട്ടന് കഴിയും അതുണ്ട് കാര്യം ഇല്ല ഇല്ല കരയുന്നില്ല വേറെ എന്താ ആ ചെറുത്
ചേറുതാ എത്ര മാസായി
ഏഹ നാലു മാസം
നാല് മാസം അടിപൊളിയാണല്ല ഉറക്കൊക്കെ എങ്ങനെ
ഉറക്കം ഇല്ല അങ്ങനെ പോകുന്നു ചില സമയത്ത് ഉറങ്ങും സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഒന്നാമത് ഈ കാല മാറിയില്ലേ അത ഭയങ്കര തണുപ്പ് മൂക്കടഞ്ഞിട്ട് ഉറങ്ങാൻ ഭയങ്കര
നല്ല ബുദ്ധിമുട്ടായിക്കോളു കാറ്റുള്ളടത്ത് അധികം കെടത്താതിരുന്നാ മതി
അതുകൊണ്ട് ഇപ്പം കെടത്തുന്ന സൈഡ് എല്ലാം മാറിട്ടുണ്ട് ഉം ഇപ്പൊ പ കാണിച്ചിട്ടുണ്ട് അപ്പം മൂക്കടപ്പ്‌ കൊറച്ച് മാറിയതാ ഇപ്പം നല്ല ക്ലൈമറ്റ് ത് നല്ല പനീന്റെ ഇത് എന്താ മഴേന്റെ ഇത് വരുമ്പോം ഇവന് നല്ല തണുപ്പ് വരും
ആഹ് എല്ലാർക്കും തന്നെ ഇവിടെ തൊടങ്ങിട്ടുണ്ട് ജലദോഷം ഒരാക്ക്
ആ ഒരാൾക്ക് തൊടങ്ങുന്നല്ല എല്ലാർക്കും വരും അതാ പ്രശ്നം
എനിക്കത് പ്രശ്നം എനിക്ക് ഒരാളുടെ പ്രശ്നം കൂടുതല് ബാക്കി ആർക്കും ഇപ്പം വന്നാല എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്റെ മോന് ഏ കൊറച്ച് ശ്വാസംമുട്ടുണ്ടേ അപ്പൊ അത് കാരണം അവന് കൊറച്ച് ആ കൊറച്ച് ബുദ്ധിമുട്ടാ തണുപ്പ് ബാക്കി എല്ലാവരും പ്രോബ്ലം ഇല്ല
പ്രോബ്ലം പക്ഷെ ഇപ്പം ഇപ്പ ഇവന ഡോക്ടറെ കാണിച്ച തരം പറഞ്ഞത് വയറല്ലന്നാ ഈ വയറൽ പനി മാറി മാറി
ആ ഒരാഴ്ചത്തേക്ക് എന്തായാലും നിക്കൂന്നാ പറഞ്ഞേ
ആ അതെ അതെ ഉം പിന്നെ മഴയ പനി ഉണ്ടായിട്ട് കാണിച്ചത് മിനിഞ്ഞാന്ന് ഉം ആ പനിയെല്ലാം പോയി ഇ
മൂക്കടപ്പാണ് ഭക്ഷണം
ഉം ഒറങ്ങില്ല കുട്ട്യാക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടായിരിക്കും പിന്നെ ഈ നല്ല ക്ലൈമറ്റ് ഉണ്ടായി കഴി അത് തന്നാലെ അവര് ആക്റ്റീവ് ആയിക്കോളും ഈ മഴ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പോ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവും
ആഹ് ഇവിടെ ഞാൻ ആവി പിടിപ്പിക്കൊക്കെ ചെയ്യും പരമാവധി പിന്നെ കുഞ്ഞായത കൊണ്ട് അധികം ആവി പിടി പപ്പിക്കാനും പറ്റില്ലല്ലോ
എത്രയാ
അല്ല മോൾ എന്റെ കുട്ടിക്കേ എന്റെ രണ്ട കൊഴപ്പില്ല എന്റെ രണ്ട് സ്കൂളിൽ പോയി
പോയലേ അത് ശ ഉ എനി പ്രിയായുന്നാലേ
അതെ ഫ്രീ ആയി എന്നാലേ ഇപ്പ ഈ ക്ലൈമറ്റ് കൊറച്ച് മാറിയേക്കണ തന്നാ പേടി പെട്ടെന്ന് ജലദോഷം പഞ്ഞൊക്കെ വരല്ലോ
ആ സ്കൂളിൽ നിന്നാണ് മെയിന ആയിട്ട് കൊണ്ടുവരയും ചെയ്യും
അതെ അതെ
ആ സ്കൂളിൽന്ന് എന്തായാലും ഒരു ദിവസം ഒന്ന് കൊണ്ടുവന്നു കഴിാല് പിറ്റേത് എന്തായാലും ഒരാൾ ഉണ്ടെങ്കിൽ അടുത്ത് ത്താക്കണ്ട്ന്ന് പറയുന്ന കാണാം ആ ഉം അത് മഴക്കാലായാലും പിന്നെ പറയേ ചെയ്യണ്ട കുട്ടികുടെ ഡോക്ടർ എല്ലാ ഇതന്റെ മൂന്നാമത്തെ കുട്ടിയാ
മൂന്നാമത്തെ അപ്പൊ ബാക്കി രണ്ടുപേരും പോയി
ആ രണ്ടുപേരും പോയി വേറെ വേറെന്താ
നേരാണ് ഞ പിന്നെ കറണ്ട് ഇന്നുണ്ട് ഇന്നലെ പക്ഷെ ഒരു നാലഞ്ച് തവണ കൂടുതൽ പോയിട്ടുണ്ട്
അതെല്ലേ ആ അത ആഹ മഴ വരുമ്പോം പിന്നെ കരണ്ടും പോകവും അതൊരു ബുദ്ധിമുട്ടാ ആരാ
ഞങ്ങക്ക് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാ ആദ്യം വിളിച്ചാലും എടുക്കില്ല വേണോങ്കി
ആ വൈഫൈയാ
അതല്ല നമ്മുടെ കെ സി ബി യിൽ വിളിക്കണല്ലോ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും
ആ അത് ശെരി ആ ആ ആഹ് അവര് ചില സമയത്ത് അ- അറ്റന്റ്ഡ് ചെയ്യുകയും ചെയ്യില്ലല്ലോ കോള്
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടാ നാളെ മഴ തുടങ്ങിയില്ല ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഏപ്രില് പയ്യെ ഒന്ന് ചാറിയള്ളൂ അപ്പൊ തന്നെ കറണ്ട് പോയിട്ടാ അപ്പൊ ഞാൻ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു മഴ പെയ്തത് കൊണ്ടാന്ന് ചാറിയള്ളു കാര്യമായിട്ട് പെയ്തില്ല
ആ് ഉം മഴ പെയ്തുന്ന് പറയുമ്പോ അങ്ങനെ തന്നെ മഴ പെയ്യുന്നേംകാണാം കരണ്ട് പോകുന്നേം കാണാം പിന്നെ ഫോണില് ചാർജ് ഒന്നും ഇല്ലെങ്കില് പെട്ട് തന്നെ കഥ
ഞാൻ രാവിലെ കുത്തിയിട്ടു അത് കാരണം
ആ രാവിലെ കുത്തിയിട്ട് കഴിഞ്ഞാല് പിന്നെ പ്രശ്നണ്ടാവില്ല
എന്നാലും ചില സമയത്ത് നമ്മൾ ഓർക്കില്ല നമ്മൾ ഈ രാവിലെ എണീക്കുമ്പ തന്നെ അടുക്കളയിലേക്ക് കേയറുമ്പോ ഫോണന്റെ കാര്യമൊന്നും ഓർക്കില്ലല്ലോ
ആ അതെ അപ്പൊ നല്ല ആ അപ്പൊ നല്ല പണി കിട്ടും ട്ടോ ഫോൺ പോയിട്ടനാ പിന്നെ ക്കാനും കഴിയില്ലാലോ
ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ രാവിലെ തന്നെ കുത്തിയിടണ്ടുണ്ട് കാരണം കറണ്ട് പോക്കുണ്ടല്ലോ
ആ അതെ പിന്നെ കുട്ടികളെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെക്കാം അതെല്ലാം ഒരു പണിയാണ് അതെല്ലാം കരണ്ട് നോക്കി മോട്ടർ ഇട്ട് വെക്കാം
അതെ ഇപ്പൊ തുടങ്ങിയ എല്ലാം നേരത്തെ ചെയ്യണ്ട് കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോ വരൂന്ന് അറിയില്ലല്ലോ
വെള്ളമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളാകെ െട്ട് നമ്മൾ ഒരു പണിയൊന്നും നടക്കം ചെയ്ല
വെള്ളമൊക്കെ പിന്നെയ എങ്ങനെയെങ്കിലും ചെയ്യ കറണ്ടാണ് പ്രശ്നം നമുക്ക് എല്ലാ കാര്യങ്ങളും മോട്ടർ അടിക്കണാണെങ്കിലും അതെ വാഷിംഗ മെഷീില്ൽ തുണി നളക്ക എന്ത കാലം അതിലാ ഉള്ളോ
ആ മെഷീൻ അലകള്
അതെതെ അപ്പൊ നേരത്തെ തന്നെ പരമാത് അതെല്ലാം തീർക്കും
തീർത്ത ആഹ അപ്പൊ ഇപ്പ ഇെ റാക്റ്റ്്ന്നട്ടണ്ടുംല്ലേ
ആഹ അതെ അതെ
കുറെ നേരത്തേക്ക് നല്ലോണം സമയമുണ്ട് മൂന്നര വരെ ഞാൻ ഫ്രീയാണ് അത് കഴിഞ്ഞ അതെ അത് കഴിഞ്ഞ പിന്നെ ആ കുറച്ച് നേരൊക്കാങ് ബുദ്ധിമുട്ടാ
ആഹ് പിന്നെ അവര് വന്ന കഴിഞ്ഞാൽ വീ എന്താ വച്ചാല് കുളി
ആഹ് കുളിക്കണന്നുമല്ല കുളിക്കലൊക്കെ പയ്യങ് കുളി തുള് വന്ന് കൊറച്ചേരം അങ്ങ ങ് ഇങ്ങോട്ടടന്ന് പരാതിയേക്കു വരുമ്പ തന്നെ കറി ബാഗ് താഴെ വെക്കുന്നതിന് മുന്നേ പരാതികളും ക്ലാസ്സില അങ്ങനെ പറഞ്ഞു പറഞ്ഞു തോണ്ടി പിച്ചി ഒരുപാട് പരാതി ഉണ്ടാവും
അതെ ഇത്പ്പ കഴഞ്ഞി്ട്ട് കുളിയും ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണല്ലാം കഴിഞ്ഞു നിൽക്കുമ്പ പിന്നെ ഒരു സമയമാവും ഏ ഏഴര മണിക്കിനും എ സമയായി പഠിച്ച് രാത്രി നമ കഴ ച്ച് കടന്ന് ആദ്യം ന്നെല്ല ഒരു റുട്ടീം പോലെ അങ്ങനെ പോണം ഇല്ല വേറെ
കൊച്ചപ്പാടിന് മാത്രേ വ്യത്യാസമുള്ളള്ളൂ പോയ്‌ ചില ദിവസം ങ്ങ വലിയ കുഴപ്പുണ്ടാവില്ല കുട്ട്യള് ചെല ദിവസം പോവാൻ എന്ന ഭയങ്കര തല്ലുപിടുത്തം ഒച്ചപ്പാട് ബഹളം
അതെ ണ്ടാവും ആ ആ എല്ലാ ദിവസവും മൂട് ഒരു പോലെയി ത്ത്ന്നവരെ
അതെ ഇന്ന് നി കൊറച്ച് മടിയാ കാരണം ഇന്ന് തിങ്കളാഴ്ചയല്ലേ രണ്ടു ദിവസം അവധി കഴിഞ്ഞിട്ട് പോവാൻ കുറച്ച ബുദ്ധിമുട്ടാ
ആ അവധിക്കല്ല എടങ്കി പോവോ
അങ്ങനെ അധികം പോകലില്ല എന്നാലും അടുത്തുള്ള സ്ഥലങ്ങളിലെ അമ്പലങ്ങളില് അല്ലെങ്കി ബീച്ച് ല് അനെ പാർക്കില് അങ്ങനെയൊക്കെ കൊറച്ച് കുറച്ച് ആ സിനിമയ്ക്ക അങ്ങനെ ചെറിയ ചെറിയ പരുപ അധികല്ല
പിന്ന വറെന്താ
അവടെ എന്താ കറി
ഉ ഉച്ചക്ള്ള ഭക്ഷണം എന്താ
ആ ഇവിടെ സാമ്പാർ വെച്ചു ഏ അച്ചി കൊലുത്തി
ആ ഓലത്തൽന്ന് പറയുന്നത് വറവ് അങ്ങനെയല്ലേ തോരനല്ലേ ആ അത് ശെരി തേങ്ങല്ല ഇട്ടിട്ടല്ലേ
തേങ്ങ കിട്ടില്ല ഉം അച്ചങ്ങ മറ്റേ നാടൻമ്പയറാ അപ്പ അതില് തേങ്ങ ഇടണ്ട ആവശ്യല്ലം അത്യാശ്യം നല്ല ടേസ്റ്റ് ആയിക്കുള്ളൂ നാ ട്ട ആയത കൊണ്ട് തന്നെ
ആ ആ ഇവി ടെ അങ്ങനെന്ന വറവുണ്ടാവും പൊരി ച്ചതുണ്ടാവും
ഉം
വേറെ വന്ന ഭക്ഷണം കഴിക്കോ കുട്ടികള് ചോറ് ന്നോ
ആ കഴിക്കും ആ കൊണ്ടുപോകും
ഞാ ഉം അപ്പൊ ഒറ്റക്ക ഇല്ല ഇവിട ഇതില്ല ചോറല്ല ചില സമയത്തെ ചോറ കൊണ്ട അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണ ഉണ്ട ഓ...
ഞങ്ങ ആദ്യം അങ്ങനെയായിരുന്നു ഇപ്പ ത് മാറ്റി. പരമാവധി ചോറും പച്ച ചെക്കറിയ കൊടുത്തിരണോന്ന് പറഞ്ഞേക്കാം
ആഹ അത് ശെരി അത് ശരി ആഹ
അത്രേ നല്ല പാച്ചചക്കറി പക്ഷെ.. കഴിക്കല് കുറവാട്ടോ.
നല്ല കുറവാ മടിയല്ലേ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ലീവ് പുമ്പോ അവർ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും.. പിന്നെ ലേറ്റ് ആവുമ്പോം പിന്നെ ചില സമയത്ത് ചോറ് നിന്നൂല അവര് ഡയറക്ട് നേരെ ചായകളൊക്കെ പോവാ..
ശരിട്ടണന്നാ..
എന്ന ശരിയെന്നാ.